ഹലോ ആഹ കേക്കില്ലേ
ക്കൊണ്ട്
ഇന്ന് ആർക്കാ അടിച്ചിട്ട് കിട്ടാനേ
അന്ത് നാവ കത്തായി പോയി
ഏ എത്തൊക്കെ ഇണ്ട് വർത്താനം
സുഗം തന്നെയാണ് സുഗം തന്നെയാണ് ഉ ചോറ്ന്ന്. ഇവിടെങ്ങനെ കിടക്കാണ് കുട്ടിയേളൊക്കെ എന്ത്ട്ക്കുണോ?
ഒക്കതാ ഫോണ് മ്മ തോണ്ടണു. ഒരഞ്ചാറ് ഫോണും കൂടി ഉണ്ടെങ്കി അയിമലും കൂടി ഇരുന്ന് തോണ്ടിക്കോളു. ബയ്യന്റെ ത്ത്ന്ന് ഫോണ് മാങ്ങി കൊട്ന്ന് പിരാന്തോൾക്ക് ഇങ്ങക്ക് ന്ന് എന്തേനു ഫുഡ്?
ഫുഡ് ബിരിയാണി പിന്നെ ചിക്കൻ പൊരി
ഇങ്ങളെ മൂത്താപ്പാടല്ലേ നി ങ്ങക്ക് ഉം ഇനി വൈന്നേരത്താ?
ഏ?
ഏ രാത്രിയതന്നെ.
ആഹ്
ഉം പിന്നെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടോ പെരുന്നാളായിട്ട്
ഡ്രെസ്സൊക്കെ ഇട്ത്തുക്കുണു. കുട്ടി ഡ്രെസ്ക്കരു ടോപ്പ്ട്ത്തിട്ടുള്ളോ
ഇജ് ന്നലെ എവിട്ന്നാ ഡ്രസ്സ് ടുത്തു പറഞ്ഞെ ചട്ടിപ്പറമ്പ് ന്നാ ലെമീസ്ന്നോ
ആ
ഞാഞങ്ങളിന്നലെ ഐക്ക് പോയല്ലന്നിട്ട് ആ ഞങ്ങളിന്നലെ പോയി രാത്രി
ല് വന്നീന്നലോ ന്നിട്ട്
അ ഞങ്ങളു ഞങ്ങള് പോയപ്പത്തിനൊരുപാട് ന്ന് ന്ത്യക്കുണു പത്തരൊക്കയ്ക്കുണു
ഉ ഉം
പക്ഷെത് നല്ല വെലണ്ടയില് ഇജ്ജ്‌ അതെ കൊറഞ്ഞ വെലക്ക് ട്ത്തു റഞ്ഞപ്പൊ ടീഷർട്ടാ
ആ ഞ്ഞം ഫോട്ടോ അയച്ചേരണ്ട് നൂറ്റെൺപീന്റെ ക്ഷെ പെ ആ പേന്റിന് നല്ല വെലൈകുണു വെള്ളമ്മ പൂക്കള്ളൊരൂ കാപ്പി കളറ്
ഏ ഇപൊ ന്നിട്ട് വയ്യൊക്കാണേ പിരാന്ത് കടിച്ചവിടെ നോക്കീട്ട് നല്ല വെലീണ്ട് അത്യാവശ്യം നല്ല വെലീണ്ട്
ഉം ഒരു എന്താ എന്നിട്ട് വിടന്ന്ടത്തു
പിന്നെ ലിബാസ്ക് പോയി അവിടന്ന് എടുത്തു.
അവിടെ പെരുംതെരക്കല്ലേ ഞങ്ങൾ ഉമ്മാക്ക് ഷാളെടുക്കാൻ കേറീന്ന് എന്നിട്ട് ഞങ്ങളിറങ്ങി പോന്നോവിടന്ന്.
ആ അവിടെ പിന്നെ രാത്രിയയിട്ടില്ല അത്രയും രാത്രി ആയത കൊണ്ട് കൊറെേ ആൾക്കാരൊന്നുമില്ല പക്ഷേ അല ഒറ്റ ഡ്രസ്സും തട്ടി ഇങ്ങനെ റാക്കില ഒത്തും വെച്ചിട്ടില്ല ഒക്കെ എടുത്ത് വലിച്ചിട്ടക്കണു. അപ്പൊ ആ ചെല്ലുമ്പോ തന്നെ ചെങ്ങായി പറയണ്ടത് ആ കുന്നുമെന്ന് തെര ഞൊളിന്ന
ഉം എന്നിട്ട് കിട്ടിയ അവിടുന്ന്?
ആ ഒന്നങ്ങൊട്ട് ഒപ്പിച്ചക്കണു വലിയ കോയപ്പില്ല തോണണ്ട്.
ആ ഞങ്ങള് അള്ളും മീറ്റുംനല്ല വന്നിന്നല്ലോ ലെമീസ്.
ആ ആഹ അപ്പൊ ഓലെ എന്ത ഡ്രസ്സ് എടുക്കാൻ പോവാൻ നേരം വൈകിയെ.
ഓല് മറ്റൊലിക്കൊ ക്കെ എടുത്തക്കണു വലക്ക് നൂനൂന് എടുത്തിട്ടില്ലെ.
ഏ ഓലിപടായിറ്റാ എടുക്കാൻ വൈകി.
അല്ല ഓല് ഓലിപ്പടുത്ത് എവിടെ കോട്ടൊക്കെ പോയിടെത്തിന്ന്. പിന്നെ എന്ത് പോ കൊടുത്തു നാ
ഇന്ന് വരൂലേ ഓല്?
ആ
ഓര് പോന്നപ്പ അവിടരാ?
എല്ലാം രണ്ടാമത് നാത്തൂന് അവര് നാളെ തന്നെ പോകും. ഇപ്പ വരും നാളെ പോകുന്നൊക്കെ പറഞ്ഞ് ഇന്ന് വൈകുന്നേരം വന്ന് നാളെ തന്നെ പോകുന്നെ.
ഏ നാളെ തന്നെ പോവാന ഇനിയിപ്പോ സ്കൂൾ തുറന്നാൽ തീരെ പറ്റൂലല്ലോ.
ഉം നിന്നാത്തന്നെ കുഞ്ഞി ഇപ്പ ഇന്നലെ വന്നപ്പോ പറയണ്ട് എന്താ ഓ എട്ട് പണിക്കാരുണ്ട് ചോറൊന്നും കൊടു ണ്ട എന്നാലും ആ ഇന്ന് ഇന്ന് പണിക്കാരുണ്ട്.
ഇന്നോ പെരുന്നളിന്റെന്നു ഉണ്ടോ?
ആ ചോറൊന്നും കൊടുക്കണ്ടന്നൊക്കെ പറഞ്ഞു.
എന്നാലും നമുക്ക് പെരുന്നാളാവുമ്പോ കൊടുക്കാതിരിക്കണ ഒരു മോശല്ലേ. എന്നിട്ട് അപ്പൊ ചോറ്ടുത്തിട്ട്
കൊടുത്ത അ നിക്കറിയില്ല നേർത്തെ ഓള് ബോട്ടിയക്കെ കൊടുന്ന പോണ മറ്റേ ഇളേച്ചൻ
ഓലു കൂടിയതാ
അപ്പൊ അത്ണ്ടാക്കാന് മ്മാനോട് എന്തൊക്കെ മസാല രണ്ടിന്നൊക്കെ ചോയിച്ചിന്
ഏ ഓലോ ഒള്ഹിയത്തിന് കൂടിക്ക്ണോ
കുഞ്ഞിപ്പണ്ടാവേയ് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഓല് വരെന്നെള്ളു
ആ അതൊക്കെ ശെരിയാക്കി വക്കേണ്ടി വരൂല്ലേ?
ആഹ്.
നിങ്ങളെ ഇത് കിട്ടിയ ഇറച്ചി കിട്ടിയാ?
ഉം എന്റെ ഉമ്മ അതിന് കാത്തിക്കാണ് അത് മുറിച്ച് വെക്കാന്നൊക്കെ പറഞ്ഞപ്പ അവിടെ വന്ന് ഞാൻ വേഗം കേറി പോന്ന് ഉമ്മ ഇപ്പ വന്നിട്ടുള്ളു.
ഏ അപ്പൊ അങ്ങനത്തെ ആര കൊണ്ടെന്ന് തരേക്കാര അതാ പോയി കൊണ്ടാരേ?
ആ ഒറ്റലൂരൊക്കെ
ഇവിടെ ഇന്നയിപ്പോ പോയി വാങ്ങിക്കൊണ്ടുവരണം
ആ വണ്ടിന് പോയി ഇന്ന് ആ ഫർണിച്ചർ കടന്ന് ഒരു ട്രിപ്പ് ഉണ്ട് പറഞ്ഞാണ്ട് അത് ഇന്ന് എന്താ നാളെ കുടിരിക്കല് ഉള്ള പെരേക്കാ തോന്നണ്ട്
ഹമ്
അപ്പൊ അത് ഇന്ന് ഒഴിവാ- ആഹ് ഒയവാക്കാൻ പറ്റാത്തതാണ് റാണ്ട് ഇപ്പ പോയി അപ്പൊ ഇനി ഇവരെ രണ്ടാളും പറഞ്ഞേക്കാൻ പറഞ്ഞ കൊണു ഇറച്ചിയ കൊണ്ടരാൻ
ആര്
ആശ്വതിയേം മനുനേം
ഉം
ഇനിയിപ്പോ ഓൾക്ക് കൊറേ ആൾക്കാാര് നാല് അഞ്ച് അഞ്ചെണ്ണം കൊണ്ടരണ്ട് ഒക്ക്
ഉ ആ വത്ത് അ ഓല എപ്പഴാ ടൂറ് പോണ്ട് ക ടൂറുണ്ട്ന്നൊക്കെ പറഞ്ഞ ആരപ്പ ഉച്ചീ സെപ്പ്യ മൂത്തമ്മ
ആത് ഫസ്റ്റ് ഇല്ലേ
ഫസ്സിക്കെ പോവുണ്ടോ
അവൾ പോണ്ട്ന്ന് പറയണ കേട്ടു
ഉം എല്ലാ ആസ്രപ്പക്കാ കടന്ന് എല്ലാരും പോണ്ട് പറഞ്ഞു
ഏ അതൊന്നും ഞാൻ അറിഞ്ഞില്ല ഞാൻ ഇപ്പൊ കണ്ടീലും ഇപ്പൊ അമ്മായിനെ ഇവിടുന്ന് ഒന്ന് കണ്ടിരുന്നു പോ പോലെ ഒക്കെ എനിക്ക് ത്തെ വെള്ളം പറ്റേ കഴിഞ്ഞിക്ണു ഇന്ന് രാവിലെ തീരെ വള്ള ആഹ് തീരെ വെള്ളം ഇലഞ്ഞിട്ട് ഇന്ന് ഇവിടന്ന് കൊണ്ടേയ്കാണ് കൂളിച്ചാനൊക്കെ
മറ്റൊൾ ഇവിടെ ചെറിയോൾ ഇവിടെ അന്ന് അപ്പുറത്ത് വന്ന് തിരുമ്പണ കണ്ടീന്
ഉം
എന്നിട്ട് പിന്നെ കുളിച്ചാനൊക്കെ കൊണ്ടേക്കണണ്ട് അപ്പത്ത ഒന്നും പറഞ്ഞതൊന്നുല്ല ഇ ടൂറോണ കാര്യന്നും പറഞ്ഞില്ല
ആഹ്
എന്നല എല്ലാരും കൂടെ പോവാ മറ്റേ പിന്നെ ഫർഹാൻ നെ മറ്റോ കുഞ്ഞാണി വന്ന് എടുക്കുവ പുറത്ത കൊണ്ടോക്കണ
ഉം
ഉം
ഈ കുട്ടിന്റെ ഫോ കണ്ടിന്ന്
ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യ ണ്ട് കൊണ്ടോൊണ്ട്
മ്മ് എല്ലാ ഡ്രെസ്സ് ട്ക്കാൻ കൊണ്ടോയിന്ന് അസർപ്പാക്ക വന്ന് പറഞ്ഞീന്ന്
ആ അപ്പൊ എന്നിട്ട് അന്ന് കുട്ടിക്ക് മാത്രം എടുത്തിട്ടുള്ളതോന്നണ്ട്
ആ
ഓൾക്ക് ട്ക്കാൻ പോവാൻ സമയം ണ്ടായില്ലന്ന്
ഉം ഓക്ക് പറ്റിയ കിട്ടിയില്ലാന്നൊക്കെ പറഞ്
ഏ ഇന്നപ്പ ഇനരിക്കും എന്താ പൊയ്ക്കുണ്
എ രണ്ടാളീം കൊണ്ടോയിക്കണോ ന്നട്ട്
ആ അങ്ങനെ ഇപ്പൊ ര രണ്ട് മൂന്നു വട്ടായി കൊണ്ട പറഞ്ഞു
ആ പിന്നെ എന്താപ്പ
പിന്നെന്താ ങ്ങള്ന്നട്ട് പായസംവെച്ചോ
ആ ഏ സേമിയൊക്കെ വെച്ച്കുണു ഞ് ആരെങ്കിലും വന്നാ കൊടുക് ക്കാ ന്നെര്തീട്ട് അപ്പം പിന്നെ ഞങ്ങള് മേലത്തെ മൂത്താപ്പ വന്നീന്നുട്ടോ
ആ
ഇതീലെ പള്ളീന്നിര്ഞ്ഞിക്കാണെ മൂതാപ്പെന്നും വെര്ലില്ല ഏ
ഇഞ് വെരാള്ളെ ഞങ്ങളല്ലേ പറിയ
ആ
നിങ്ങള് ഇപന്നെ വെര് കുന്നേരല്ലെ വെര്ല്
ആ ഇങ്ങക്കതോണ്ട് പെരുന്നാളിൻ്റെ ദീസം ഒത്തും പണി ഉണ്ടാവുല്ലല്ലൊ രാവിലെ ചോറെക്കാത്തതോണ്ട്
അല്ല ആ ഇഞ് വൈകുന്നേരം പണിയല്ലേ അപ്പൊ ഞാ ന്നാ തന്നെ ചിക്കൻ മസാലെര്ട്ടി വെച്ച്ക്ക്ണു എർച്ചി ബീഫും വേവിച്ചെച്ച്ക്ക്ണു
ഏ ബീഫാണ് മ്മ്
മ്മ് മ്മ്
അപോ അൻക്ക് അന്റെ കുട്ടികയ്ന് പുത്യേത്ട്ടെവുട്കും പോണ്ടെ പെര്ന്നാളായിറ്റ്
ഓളൊകെപൊന്ന് ഓലെപ്പൊകെ തായത്തേപെരകാരക്കൊപ്പം പോയി അമ്മായിൻ്റോടിയൊകെ പോയി വെന്ന്പോ അവുടെ തങ്ങീകുണു ങ്ങട്ട് വെന്ന്ട്ട്ല്ല
ഐ ഓല് ചോറ്ന്നയിഞ്ഞിട്ട് പോയതാ
എല്ലാ ചോറ്ന്നാതെ പള്ളീന്ന്ര്ഞ്ങ്ങാണ്ട് ഓലെല്ലോട്ത്കും പോവല്ണ്ട് മറ്റേ താണിക്കത്തെ മൂത്താപ്പാട്കും അമ്മയിൻ്റോട് കും മേലത്തെ മൂത്താപാക് ഓല് ഓലാട്
തായത്ത്തോലെ മ്മ്
എല്ലേ പേര കുട്ട്യാളും എല്ലാരും
ഏഹ്
എല്ലാരു അല്ല മരക്കളൊന്നുല്ല ഇന്ന് പൂവിം പോവ്
ഓലുഓലെ കുട്ട്യാളുലെ
അങ്ങനെ ആണുങ്ങളും ഓലെ പെരക്കുടിയാണ് ഓപ്പ ആണ്ങ്ങളു ഓന്റെ കുട്ട്യേളും
മ് ഓലൊന്നും വിര്ന്നോണില്ലേ
അറിയില്ല
ഓല് വിര്ന്നോണില്ലേ
വെല്ല്യോള് പെരേ അവ്ടതെന്നേനു മിഞ്ഞാന്ന്
ഏഹ് അയന്താ സ്കൂള് പൂട്ടിട്ടോ മദ്രസ്സ് ഇല്ലേനിയപ്പം
പോലെ
ആഹ്
വെറുതെ
അങ്ങത്തോല്ക്ക അങ്ങത്തോല്ക്ക് പിന്നെ പോവാ
സ്കൂള് പിന്നിം പോയി അന്ന് വൈ പിന്നിം പോയ്
ഇന്നാ അയ്ക്കോട്ടെ ഞാൻ വിള്ച്ചാ ട്ടോ